എന്തൊക്കെയുണ്ടു വിശേഷോം
വിശേഷം സുഖം
ആ ഇവിടെയും സുഖമായിട്ടു പോകുന്നു. മക്കളെയൊക്കെയിപ്പോ പറഞ്ഞയച്ചപ്പമൊന്നു ഫ്രീ യായിട്ടിരിക്കാണേ
ആഹാ ഇവിടെയും സുഖമായിട്ടിരിക്കുന്നു.
ആഹ് അഹ് ഇപ്പൊ ഫ്രീയാകുവോ അല്ലെങ്കിൽ പണികളൊക്കെ കഴിഞ്ഞ്യതിന്റെ ഇടയിലൂടെഫോൺ നോക്കിയതാണോ
ആഹ് ഞാന് ഇപ്പൊ ക്ലാസു തോടങ്ങണമെങ്കിൽ-
അതുശരി ആഹ് ഓക്കെ അപ്പയത്തിന്റയ്തായി- ട്ടുള്ള യൊരു ലീവാകൂലല്ലേ എന്താ, എസ്.. എസ്.. എസ്.. എൽ എസ്. എൽ. സി. കഴിഞ്ഞതാണോ, അല്ലെങ്കിൽ പ്ലസ്ടു കഴിഞ്ഞതാണോ
ആ... ഞാൻപ്ലസ്ടു കഴിഞ്ഞിട്ടൊരു വർഷം എന്നിട്ടൊരു ഡിപ്ലോമ കോഴ്സുചെയ്തു.
ആ് ശെരി ആ ഏത് കോഴ്സാ ഡിപ്ലോമ ചെയ്തേ? ഓക്കെ ഡിഗ്രി ഡിഗ്രി ഇനി ചെയ്യാൻ പോവാണ് അല്ലേ ഡിസ്റ്റൻസ് ആയിട്ടൊന്നും ചെയ്തിട്ടുണ്ടാവൂല. ഇനി നിങ്ങള് ഒരു വർഷം കഴിഞ്ഞ് ഗ്യാപ്പിട്ടിട്ട് ഇനി ഡിഗ്രി ചെയ്യാണ്ല്ലെ?
ആ അതെ അതെ
ഒക്കെ അപ്പൊ പിന്നെ ഇനി എന്നാ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യണേ?
അടുത്ത മാസം.
ആ അപ്പോ അതിന്റെ എടക്ക് ഒന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഓരോ വർക്ക് ഒക്കെ ചെയ്യായിരിക്കും. ലോ ഓ കാപ്പിയൊക്കെ കുടിച്ചു കാപ്പി കുടിച്ചു പിന്നെ കുഴപ്പൊന്നുല്ല അപ്പൊ മക്കളൊക്കെ പോയിപ്പ നമ്മുക്ക് ഓര് പോയ ഒരു ടൈം ആവല്ലോ ഒരു കുറച്ച് ഫ്രീ ആയിട്ടുള്ള ടൈം ഇണ്ടാവ അപ്പൊ പിന്നെ ആ ടൈമില് എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ പിന്നെ എന്തെങ്കിലൊക്കെ സിനിമാസ് കാണും അങ്ങനൊക്കെ വെറുതെ ഇരിക്കുമ്പോ ഉള്ള ഹോബീ സാണ് ഫിലിംസ് കാണുക. അല്ലെ മൂവി പിന്നെ നമ്മളെ പാട്ട് കേക്ക പിന്നെ വായനനോട് വല്യരു ഇൻട്രസ്റ്റില്ല അതുകൊണ്ട് തന്നെ വായന അത്ര അധികം ഇഷ്ടല്ല. പിന്നെ ഞാൻ വായിക്കൂട്ടോ നമ്മളെ ഫോണിലൊക്കെ തന്നെ അങ്ങനത്തെ ഒരുപാട് ആപ്പുകളൊക്കെ ഉണ്ടല്ലോ ലേ ഇപ്പോ കഥന്റെ ആ അതിലൊക്കെ അങ്ങനെ ഇരുന്ന് ചെലേ പ്പൊക്കെ ഇൻറസ്റ്റ് ആണെങ്കില് വായിക്കും കുറച്ച് വായിച്ച ഴിഞ്ഞാൽ പിന്നെ ഫുൾ ആയിട്ട് വായിക്കൊല്ലോ? നല്ല നല്ല നോവലുകളൊക്കെ ഇണ്ടാവല്ലോ ഇയാൾ വായിക്കാറുണ്ടോ ഇഷ്ടാണോ എഴുതാനോ വായിക്കാനൊക്കെ?
ആ വായിക്ക എന്ന െചല നോവലൊക്കെ വായിക്കും ഇൻട്രസ്റ്റ് തോന്നി തൊടക്കം വായിച്ച് ഇൻ
ആ അതെ അതെ അതെ അത ഈ നോ അവന്റെക്ക ഒരു പ്രത്യേകത എന്താ അറിയോ തുടക്കം ഒരു രസം ഭംഗി നമുക്ക് ഫീൽ ചെയ്യണം. ഏഹ എന്നാൽ നമ്മള് ഓട്ടോമാറ്റിക്കായിട്ട് പെലപ്പോ ഒറ്റ ഇരുത്തത്തിലെന്നെ നമ്മളത് കംപ്ലീറ്റ് ആക്കും.
അതെ അതെ
പിന്നെെ മൂഡിലെങ്കി പി
മൂവീന്ന് പറയുമ്പോ ഞാൻ മൂവീസ് അങ്ങനെ കാണത്തില്ല. ഈ കൊറിയൻ ഡ്രാമ് ഒക്കെ
ആ കൊറിയൻ ഡ്രാമ ആ അല്ലെങ്കിൽ നിങ്ങളെ ആൾക്കാർക്ക് ഈ കൊറിയൻ വെച്ചുള്ളത് ഭയങ്കര ഇഷ്ടണല്ലോ കൊറിയൻ സീരീസ് ഒക്കെ ണ്ടല്ലോ അയിൽ
സമയം തൊട്ട് കാണാൻ തുടങ്ങിയതാ ഞാൻ അങ്ങനെ കൊറിയൻ ലാവ ചുമ്മാ ഒരിത് കണ്ട തൊടങ്ങിയപ്പോ
ആ അ അതിന് ഫുള്ളായിട്ട് ഈ റൊമാൻറിക് കാര്യങ്ങൾ അങ്ങനൊക്കെെയല്ല വരാ ചെറിയ ചെറിയ ക്ലിപ്പും കാര്യങ്ങളൊക്കെങ്ങനെ കാണാറുണ്ട്. കാണാറുണ്ട്ന്ന് വെച്ചാല് ഫുുള്ളായിട്ടൊന്നും കാണാറില്ല. എന്നാലും നമ്മളിങ്ങനെ സ്ക്രോളെ യ്ത് പോകുമ്പോക്കെ തന്നെ നമ്മള് ഇതിലൊക്കെ വരുല്ലോ യൂട്യൂബില ഇൻ ഷോട്ടൊക്കെ കാണും പക്ഷെ നല്ല ഭംഗിയാണല്ലോ അവരെ കാണാനും
അത ആഹ നല്ല രസാവരെ കാണാൻ.
അതെ നല്ല രസ അപ്പൊ ഇവിടെ എന്റെ വീട്ടിലെ അനയത്തിമാരൊക്കെ ഓർക്കൊക്കെ ഇഷ്ട അപ്പൊ പിന്നെ ചിലപ്പോ ആൾക്കാരൊക്കെങ്ങന പറയണകേക്കാ അറിയോ അങ്ങനെ നടന്മാരൊക്കെ പേരും കാര്യങ്ങളൊക്കെ?
അങ്ങനെ ഞാൻ പേരൊന്നും ഇതാക്കത്തില്ല കാരണം എന്നാച്ച ചേയിച്ചും അങ്ങനെയൊക്കെയല്ലേ
ആ അതെ അതെ അതെ അങ്ങനെയൊക്കെ വര അതെ അങ്ങനെയൊക്കെ ഭാഷകൊക്കെ വര പിന്നെ ഇവർക്ക് ഒരേ രീതിക്ക് ഫേസ് കട്ടാവും ലേ ഒക്കെ ഒരേ രീതിക്ക് കാരണം അത് നമ്മളെ നമ്മള് എനിക്ക് തോന്ന കേരളത്തില തന്നെ ഉള്ളൂ വ്യത്യസ്തമായിട്ട് ഫേസ് കട്ടുകള് അല്ലാതെ ശ്രദ്ധിച്ച് ക്ണോ ഇംഗ്ലീഷ്കാരെ കണ്ടാല് അതുപോലെ ജപ്പാ ജപ്പാനീസ് ചൈനീസൊക്കെ കണ്ട ഒരേ രീതിക്കാവും ഫേസ് കട്ട് അ ഇവരെ എങ്ങനെയാവലെ തിരിച്ചറിയല്?
ആർക്കറിയാം പക്ഷെ പേരൊക്കെ അവർ പേരക്കെ എന്നാ ഇതാ
ആഹ് അതെ പേരൊക്കെ അതേ ശരിയാണ് പിന്നെ അവര് സംസാരിക്കു ന്ന കേട്ടിട്ട് അതന്നെ നമുക്ക് വിചാരിക്കും ഇതിപ്പ എന്ത് ഭാഷാന്ന് ചെലപ്പോ നമ്മളെ ഭാഷ കേക്കുമ്പോ അവർക്ക് അങ്ങനെ ആരിക്കേ
ആ അതെ അതെ അതെ പക്ഷെ ഇങ്ങനെ ഒരു പ്രത്യേകത ഒരു ഭാഷയാ അവരുടെ നമ്മടെ
അതെ അതേ കൊഴപ്പില്ലാ ആ പ പക്ഷെ ആ അതിട ചെലപ്പോ നമ്മു ക്ക് തോന്നുന്തന്നാവും നമ്മുടെ ഭാഷ ഒക്കെയാണ് കൊഴപ്പല്ലാ മറ്റുള്ളവർക്ക് ഓക്കെ ആണെന്ന് ചെലപ്പോ നമ്മള ഭാഷ അവര് കേക്കുമ്പോ ഇങ്ങനെ ആരിക്കും കാരണം അവര് കേക്കാത്തൊരു ഭാഷയാ നമ്മള് എന്താ പറയുന്നൂ ഉള്ളരു ഇതിണ്ടാവല്ലോ അങ്ങ് അങ്ങനെയൊക്കെ പിന്നെ എന്താ മൂവീസ് പാട്ടൊക്കെ ഇഷ്ടാണോ നല്ല വോയിസ് ആണല്ലോ പോട്ടെ പാട്ടൊക്കെ ക്ക്ഏ പാടാറുണ്ടോ
ഓ പാട്ട് ആഹ് ഞാൻ പാട്ട് പായിട്ടുണ്ടെങ്കി എന്റെ ചേച്ചി പറയുന്ന പാടാൻ അറിയാങ്കി പാടിയാ പോരേന്ന് ചോയിക്കുന്നു എന്നോട്
പാട്ടു പോലും പാടാത്ത ആൾക്കാരില്ലേല്ലോ പാട്ടിഷ്ടപ്പെടാ ത്താൾക്കാരും ഇല്ല പാട്ട്ന്നൊക്കെ പറയുമ്പോ ല്ലേ അ
പാട്ട് ഇശ്ടാ പാട്ടൊക്കെ ഞാൻ പാടൊക്കെ ചെയ്യും പക്ഷേ വെളീ കേക്കാൻ കൊള്ളൂലാ
ഇല്ലാ ഓ അതൊക്കെ വെറുതേ അങ്ങ് പറയാ സ്വയം അങ്ങട്ട് പറയാ
തേ എനിക്ക് ചേച്ചിണ്ട് അവള് പറയും എന്തിന്ന ആ പാട്ട് നശിപ്പിക്കുന്നേ എത്രയിം നല്ല പാട്ട് നീ പാടി നശിപ്പിച്ചില്ലേന്ന് ചോയ്
അത് ശെരി ഇങ്ങനേ ഏത് ടൈപ്പ് പാ ട്ടാ ഇഷ്ടം കൂടുതല് കേക്കാനും പാടാനൊക്ക ആണെങ്കിലും
ഇംഗ്ലീഷ് ഹിന്ദി
ഓഹ് ഫുള്ള് അതുപോലക്കെ ആണല്ലോ മലയാളം ഒന്നും പറ്റൂല്ലാ അതുപോലെ കൊ ഏ കൊറിയൻ സിനിമാസ് സീരീസ് പിന്നെ അതുപോലെ ഇംഗ്ലീഷ് പാട്ട് അടിപൊളി
മല അം മലയാളം പാട്ട് മലയാളവും തമിഴും ഞാൻ കേക്കും പക്ഷെ കൂടുതല് കേക്കുന്നത് ഈ ഇംഗ്ലീഷും ഹിന്ദിയ ലാംഗ്വേജും കൂടെ ഒന്ന് നമുക്ക് ഇതാക്കി വെക്കാല്ലോന്നോർത്ത്
ശെരിയാ അല്ലെങ്കിലീ ഹിന്ദി പാട്ടൊക്കെ വേറെ രസല്ലട്ടോ അതുപോലെ നമ്മളെ നായ് ഞങ്ങളെ നൈ ഈസ്ത്ത് പാട്ടൊക്കെ എപ്പൊളും ട്രെൻഡ്ല്ല അടിപൊളിയാ ഞാനങ്ങെ നയന്റീസ്‌ കിഡ് ആണേ അപ ഞാൻ അനിയത്തിയോട് ഇങ്ങനെ പറയും നിങ്ങക്ക് ടൂക്കേ കിഡിന് എപ്പഴും അതായത് തിവർക്ക് റീൽസ് ചെയ്യാൽ ഇതിനൊക്കെ നമ്മള പാട്ടാവും ഏ ഇപ്പോ ഒരുപാട് പാ ട്ട് ട്രെന്റ് ആയി വന്നിട്ടുണ്ടല്ലോ ആ പഴേ പാട്ടുകള് പഴേ പാട്ടുകൾ ന്ന് പറഞ്ഞാല് കേക്കാൻ ഇപ്പളൊരു ഫീലാണതൊക്കെ കേക്കുമ്പോ
അതെ അതെ എനിക്കും പഴേ പാട്ടസം എ എനിക്ക് പുതിയ പാട്ടൊന്നും ഇഷ്ടല്ല
അതേന്നെ അതായത് കേക്കാൻ തന്നെ ഒരു ഭംഗിയാ
ഉം ഏതാണ് എനിക്ക് പുതിയ മൂവീസ് ഒന്നും ഇഷ്ടവല്ല എനിക്ക്
ആ ആഹ് അതെ അതെ അതെ അതെ പഴയ മൂവീസിലേ ഓരോ രംഗങ്ങളും അതിലെ ലവ് സ്റ്റോറി ആയാലും ഏ ഈ ഫാമിലി മൂവീസ് ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് ഫാമിലി മൂവീസ് ഒക്കെ ഉണ്ടല്ലോ നമ്മള് ലാലേട്ടന്റെ മമ്മൂക്കന്റെ ക്കെ അതക്കെ നല്ല ര നല്ല രസ് താ ഒരു കഥ ഉണ്ട് അതിലൊക്കെ
ഇപ്പൊ ആയി ആ ഇതൊന്നും ഇല്ലാ
ഇപ്പൊ ഒന്നിനും ഒരു പൂർണ്ണതയില്ലാത്ത രീതിക്കാണ് ഫിലിംസ് ഒക്കെ എ എല്ലാ ഫിലീംസിന് പറയാൻ പറ്റൂല്ല പക്ഷെ അതില് ഒക്കെ ഇണ്ട് നല്ല മൂവീസ് എറങ്ങുന്നുണ്ട് ഇപ്പോ ഇവിടെ അട് ത്ത് നമ്മൾ ഈ വാഴൊക്കെ എറങ്ങീല്ലേ നല്ല മൂവീസ്സാ എല്ല എല്ലാം കൊണ്ട് ആ എല്ലാം കൊണ്ടും ഉൾക്കൊണ്ട് ഒരു മൂവീസ്സാണ് പാരന്റ്സിന് ആയാലും പിന്നേ സ്കൂ കോളേജ് കുട്ടി ള്ളേർ ക്കാണെങ്കിലും പിന്നെ സ്കൂൾ ലൈഫിലുള്ളെ ആണെങ്കിലും സിബ്ലിംഗ്സിനും ഫ്രണ്ട്ഷിപ്പും എല്ലൊയും കാൺച്ച്ണ് അയിൽ എല്ലം കൂടെ ഉട്ക്കാൺന്ന് ഇണ്ടല്ലോ പക്ഷെ ഇൻക്ക് തോന്ന്ണെ എന്താ അറിയോ അതിന്റെ ഫിനിഷിംഗ് ഒരു എന്തോ അതായത് ക്ലൈമാക്സ് ഇണ്ടല്ലോ അതും ആ അതിനൊരു ഭംഗി കിട്ടാത്ത പോലെ തോന്നി ഞാൻ അയ് കണ്ട് അറങ്ങിയെപ്പോ അതായതൊരു ഫുള്ളായിട്ടൊരു എന്തോ പോലെ
എ് എനിക്ക് ഈ ദൃശ്യം ത്രീ കണ്ടെറങ്ങിയപ്പഴ്ത്തേക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല ഞാൻ കണ്ട് എന്റെ പൊന്നോ ഞാൻ കാണരുതെന്നെ ഞാൻ പറയൊള്ളു ഏ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല
ആ
അയ്യോ എന്നാ കാഥാ എന്തുവാ അത്
ആ അതെ കൊറെ പിന്നെ ഇത് ഇങ്ങട്ട് കൊട്ത്ത്ട്ട് ലാസ്റ്റ് കൊണ്ടോയ് ഒടച്ച പോലെ ആയോ കാരണം ഒന്ന് രണ്ട് മൂന്ന് അതായത് രണ്ടൊക്കെ നല്ല അടിപൊളിയായിര്ന്നല്ലോ ഒന്ന് കഴിഞ്ഞാൽ നമ്മൾ രണ്ടിനായിട്ട് പ്രതീക്ഷിച്ച് ഇരിക്കെയ്നു അതേ മായിരി രണ്ട് കഴിഞ്ഞ്ട്ട് മൂന്ന് നായിട്ട് പ്രതീക്ഷിച്ച് ഇരിക്കായിരുന്നു പക്ഷെ ഇൻക്ക് മൂന്നൊക്കെ കൊറെ ട്രോളൊക്കെ ആയ്ട്ടൊക്കെ കണ്ട്ൺ ഞാൻ
ഏ എ ഇനി നാലും ക കൊടെ എറങ്ങും നാൽ കഴിഞ്ഞിട്ട് അഞ്ചും എറങ്ങും
ആ അതിന് ഇള്ളത്ക്ക്ട്ട് വെച്ച്ണോ മൂന്നാം ഭാഗത്തിൽ ഇനി അട് ത്തത് എറങ്ങാൻ ഇള്ളതായിട്ട് എന്തെങ്കിലൊക്കെ ഇണ്ടോ അതിൽ
അങ്ങനെ ഒന്നും കൊട്ത്തിട്ടില്ല കാച്ചാ കഥ കാണത്തോണ്ട് ഞാൻ എങ്ങനെ കഥ ഒക്കെ പറയ്ന്നെ
പ്പോ
ഞാൻ കണ്ടു
ആ
ചേച്ചി കണ്ടിട്ടില്ലല്ലോ
ഇല്ല ഇല്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എന്നാലും ഇനിയിപ്പോ ഞാൻ ഓട്ടിട്ടില് വരാൻ വെയിറ്റ് ചെയ്ത്ക്കാ ല്ല പോവാറൊക്കെ ഇണ്ട്
പക്ഷെ കണ്ടിട്ടൊണ്ടെങ്കിൽ നമ്മൾ അയ്യോ കാണണ്ടായിര്ന്നു ആരോ ഡെലും കഥ ചോദിച്ചർ ന്നാ മതിന്ന് തോന്നിപ്പോവും കാര വെച്ചാ അങ്ങനെ ഒരു മൂവി ആയി പോയി അത്
ല്ലെ അതെ ഞാൻ റിബിയസ് ഒക്കെ ജി ത്തു ജോസഫ് സാറിന്റെ ഒരു ഇന്റെ എല്ലാം കണ്ടിര്ന്നു അപ്പൊ ഇജു സാർന്നെ പറയ്ന്ന്ണ്ട് പിന്നെ രണ്ടിന്റെ അത്രയൊന്നും എക്സ്പെക്ട് ചെയ്ത് പോവണ്ടാ എന്നുള്ളത് കാരണം ഓലെന്നെ ഇഞ് അങ്ങനെ കൊട്ത്തതാവും ചെലെപ്പോ നാൽ ഉഷാ റാവു ആയിരിക്കും അങ്ങനെ ആവാനും ചാൻസ് ഇണ്ടല്ലോ
പക്ഷേ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു രണ്ടിൽ തന്നെ നിർത്ത്ണായിരുന്നു എങ്കിൽ നല്ലായിരുന്നു
ആ അത് അതൊരു നല്ലൊരു ഇതാണ് കാരണം ആ നീട്ടിക്കൊണ്ട് വലിച്ച് നീ ട്ടി ആകെ ഇങ്ങട്ട് ഇല്ലാതാക്കിട്ട് ഇണ്ട് അതും
ലാലേട്ടന് എന്താണ്ടെങ്കിൽ അവന്റെ മോടി കൊട്ക്കൂല്ലാ
ആ കൊട്ക്കൂലാ അതെ അത് ശരിയാട്ടോ രണ്ടിലും അവന്റെ ഫിനിഷ് സ്റ്റോപ്പ് ചെയ്താ മതിയായിരുന്നു
ആ
ഇത് ഇപ്പ ഈ അതായത് ഈ ഒരു കൊർച്ച് ക്യാരക്ടറിനെ വെച്ചിട്ട് യെന്നെയാണല്ലോ ഇത് മുഴ്‌വം പോണത് ഈ കഥകൾ മൊത്തം അതെ
സ്ത്രീ വരാൻ പോവാന്ന് അല്ലേ പർണത് പെണ്ണ്ങ്ങൾടെ കഥയാന്നൊക്കെ
ആണോ അയ് ശരി അയ് ഞാൻ അറിഞ്ഞില്ലല്ലോ വാഴ ത്രി പെണ്ണ്ങ്ങളെ കഥാന്ന് പറയിമ്പോ പിന്നെ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് എ പെണ്ണുങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ആണോ നോക്കാം വെയ്റ്റാണ് ആ വ വ വാഴ എങ്ങനെ ഫ്രണ്ട്സെളെ കൂടെ പോയി കണ്ടോ ഫമിലീസിന്റെ കൂടെ കണ്ടോ അല്ലെങ്കി ചേച്ചിന്റെ കൂടെ
അല്ലാ ഫാമിലിയിട്ടാ പോയി കണ്ട എനിക്ക് പറയുന്ന തക്ക ഫ്രണ്ട്സ് ഒന്നുമല്ല
ഇല്ല ഇല്ല ആ ശരി
നേരിട്ട ഉണ്ടായിരുന്നേ പക്ഷ എന്നാ കൊറച്ച കഴിഞ്ഞപ്പോത്തേകം എല്ലാം പോയി
എല്ലാം പോയി ആ ഇനിപ്പോ ഡിഗ്രിയൊക്കെ പോവല്ലേ പുതിയ ഫ്രണ്ട്സൊക്കെ ആുമല്ലോ സെറ്റ് മൂന്ന് ഇപ്പ ഇനിയിപ്പോ നല് വർഷ ആന്ന് പറഞ്ഞട്ട്
ആ അതെ നാല് വർഷമായി പക്ഷെ എനിക്കിപ്പോ ഫ്രണ്ട്സിനോട് വലിയ താല്ര്യം ക്കാന്ന് വെച്ചാ എ അവന എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എങ്കിലൊണ്ടല്ലോ അവര് തന്നെ ചെയ്തിട്ട് ആ നമ്മുടെ തല ഇട്ടിട്ട് അങ്ങ് പോകും അങ്ങെ താമസ എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യ പ്ലസ്ടുവിനും പറ്റി ഈ ഡിപ്ലോമ കോഴ്സിലും പറ്റും അപ്പൊ ഇനിയും പറ്റല്ലന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ
ഇല്ല ഇല്ല ഇല്ല പിന്നെന്താ അറിയോ ഈ പിന്നെ അധികം പാവപ്പെട്ട് അതായത് പാവപ്പെട്ട് മീൻസ് നമ്മൾ ഓവറായിട്ടും അത്ര ഓ ഇതാക്കണ ആക്കാരുട ഒക്ക നമുക്ക് ഇങ്ങനെ തിരിച്ചടി കിും
ആഹ അതെ ഞാൻങ്ങ് ഭയങ്കരമായിട്ടും അങ്ങ് ഇതായായിരുന്നു അവൻ
ആഹ സ്നേഹിച്ചാ നമ്മള് നക്കിക്കൊല്ലും പിന്നെ വെറുത്തമ്മള് കുത്തി കൊൊല്ലുംന്ന് അറിയല്ലോ അങ്ങനെ
ആഹ ആഹ് അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരുന്നു കാരണം വച്ചാ ഞാൻ അവർക്ക് ഭയങ്കര ദായ്യിട് ഓവർ കെയർ കൊടുത്ത് എല്ലാത്തിും ഫുൾ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് അവര് എന്നെ അങ്ങ് തിരിച്ച കുത്തിട്ടങ്ങ് പോയി അതാ എനിക്ക് ഞാൻെ ഡിപ്ലോമ ഹോസ്റ്റല നിന്ന് ചെയ്തേ
ആഹ
ആ അവവിടെ എന്നെ ഒരു കൊച്ചുണ്ടായിരുന്നു
എടാ ഞാൻ വി ഞാൻ വിളിക്കാവേ ഞാൻ വിളിക്കാവേ
ആ ഓക്കെ